അ ചാര് ആഹ് എന്തൊക്കേ ചായുട്ച്ചാ?
ചായ കുട്ച്ചില്യ
എന്താ ടൈം ആയിലേ? ചായട്ച്ചാൻ ടൈമായിട്ടില്ല്യാ?
ഞാൻ കൊർച്ചേരം കെട്ന്നൊർങ്ങിലെ
ഏ
തൊന്നുംല്ല കൊർ ച്ചേരം കെട്ന്നൊർ
കെട്ന്നൊർങ്ങിലേ ഏ കുട്ടിയാളൊക്കെ സ്കൂൾട്ടന്നീലേ? ഏ ഹലോ
എന്ത് കെട്ന്നൊർങ്ങി വന്ന് വന്ന് വന്ന്
ആഹ് ആ ആ അപ്പൊഞ്ഞിപ്പോ കുട്ട്യാക്കും മ്മാക്കും മ ക്കക്കും എല്ലാർക്കും കൂടി ആ മ്മാക്കും മക്കക്കും എല്ലാർക്കും കൂടി ചായ എടുക്കല്ല ഒന്നിച്ച്ട്ക്ക ആഹ് ആ എന്താ കടി ണ്ടാക്കിയേ?
കടിയൊന്നും ഉണ്ടാക്കീട്ടില്ല എന്തെങ്കിലൊക്കെ ബേക്കറി കൊടുക്കാ ന്ന്
ആഹ് അവർക്കു ആ ഒന്ന് ഒന്ന് കാലിചായക്ക്പ്പന്തെങ്കിലൊക്കെ മതില്ലോ കുട്ട്യേള് കളിക്കാൻ പോയാ? ഏ ബടെ താ വന്നക്ക്‌ണ് ഓരോരുത്തരതാ ന്നേ ആപു കുളിയും കഴിഞ്ഞ്
കുളിച്ചിട്ടൊന്നുയ്യ കുളിച്ചിട്ടിയ്യ കുൾച്ചാ പിന്നീം ചളീ ക്ക് പോഉം ന്ന്ഇപ്പ മഴല്യല്ലോ
ആഹ് ആഹ് വരെ കുളിയൊക്കെ കഴിഞ്ഞ്കാണ്ട് ഇതൊക് കേറീക്ക്‌ണ് നാത്തൂന്ണ്ട് പാല്ട്ത്തൊട്ത്ത് പിന്നെന്റെ മാപ്പളന്നലെ നാലാടാം തോന്ന്ണ്ട് നാൽണ്ണാ മൂന്നെണ്ണം നാൽണ്ണം ഞാനയ്മക്കൊന്നും പോക്കില്ല. മ്മ ആ മ്മ മ്മീം ആഹ് ഇപ്പിം ണ്ടേ മാരിന്തേ എലിം കുന്തൊക്കെണ്ട് കൊട്ന്ന്ട്ടൊട്ക്കും ചെൽപ്പോ ആ ന്താണ് എപ്പളേങ്കിലൊക്കെ ആരേങ്കിലും കൂടെ അടു ചെറീ കുട് ട്ട്യാള്ണ്ടാവുമ്പോ ഇവ്ടെ അടുത് പെരക്കാരൊക്കെ കൊണ്ടോരും. അത് എ ആഹ് ഇപ്പ ഇല്യ ഇപ്പ ആർക്കുല്യ.
ഉം
പ്പ തെട്ക്കില്യ. പ്പൊ ചെൽപ്പോ ഇപ്പ ന്തയ്യും ബ്ബടെ റോഡിന്റെ അപ്പർത്ത്ക്കൊക്കെട്ടാണ്ടങ്കിന്തെ ഇപ്പി ഒപ്പം പോയി കെട്ടും. പിന്നെ മ്മക്കെ എവ്ട്ക്കേം പൊയ്ക്ക്‌ണ്ന്ന്ണ്ടെ ന്റെ നാത്തൂനാണ് പിന്നെ വള്ളംകാട്ടലും ക്കെ ട്ടലും ആ പാല് കർക്കലും ഒക്കെ കോഴി ഒക്കെ കൊറേ ണ്ടേനി. ഇപ്പൊ ഒരു കോയിന്നൊള്ളു. കോയിയൊക്കെ ണ്ടേനു കോഴി ഒക്കെ ഇവരാങ്ങ ക്കിവിടെ അസുഖം വരുന്ന സമയത്തുണ്ടല്ലോ കോഴിക്കൊളൊക്കെ പെടഞ് ചത്ത് കുളിക്കലൊ ക്കെ എന്നിട്ട് തല ഇട്ട് തല്ലി ചാവട്ടാ അത് കഴിഞ്ഞ് പിന്നെ കടകൾ ഇങ്ങനെ ഒരുോന്നിനന് പെട്ടൊന്ന് മറ്റോ ഓരോ ആടൊക്കെ ചത്തതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് തോൻ തല ഇങ്ങട്ട് തൊള്ളേ കൂടെങ്ങട്ട് ചോര വര്അ. തല വെച്ച് അടിച്ചിക്കാണ്ടൻ അ ല്ല ഞങ്ങൾ ഇതണ്ട് ഞാൻന്റെ ഉള്ള കൂടി കാണോ ഇവിടെ വരും വയ്യാ ഇവിടെ വരു അതാ നടക്കണേ ബട എത്തണം മൂ ന്നെണ്ണം നാലണ്ണൊക്കെ ക്ക് ഓരോ ദിവസം ഓ ദിവസം ഇങ്ങനെഓരോന്നോരോന്ന് ന്ന ഇങ്ങനെ ചാവ ഡോക്ടർമാരെ കൊണ്ടുവരും തോന ആഹ പത്ത് ഒരു എഴെണം എട്ട് എണ്ണ എട്ടെണ്ണ ഒക്കെ ഇണ്ടാവ പോയിനി ആയിണ്ട് അയിലൊക്കെ ആ അലൊക്കെ ച ത്തിട്ട് പിന്ന ബാക്കിയായിന്ന് പ്രസയിച്ചക്കണ്ടായ ആടാണ് പ്പ ള്ളത് ഇവിടെ ഒരു വക വയ്യായി ആയിട്ട് ഇരിക്കണ്
ആം
ഇവിടെ ഉള്ളിലൊരു വഗ പുറത്തൊരു വഗ എന്താണന്നൊരു കുത്തൊലല്ലെന്ന് ഇപ്പതപ്പ കൊഴപ്പൊന്നും ഇ്യാതെ ആടുകളൊക്കെപ്പടണ്ട് മൂന്നാടുകൾ ഉ ചെറു ചെറിയറ്റീെ മൂന്നൊണ്ണു ണ്ട് നല്ലതന്നയല്ലേ ശെ ഒരു വൃത്തി ഉണ്ടാവില്ലടോ
ആ അത് ശരിയാണ് വൃത്തിണ്ടാവില്ല വൃത്തിന്റെ കഥ പറയണ്ട പ്രത്യേകിച്ച്
മഴക്കാല ആവുമ്പോ ഒരു വൃത്തിയിണ്ടാവില്ല ഇക്കാണ തീരെ ഇഷ്ട്ടല്യ എന്റെ കല്യാണം നോക്കുന്ന സമയത്തെ എന്റെപ്പന്റെ ഇപ്പ എന്താ പറയലേ ആടും പോത്തൊന്നും ഇല്ലാത്തോർത്തൊന്നും കൊണ്ടുവരില്ലെന്നഅത ഈ സംഭവം ഒന്നും ഇവിടെല്ല ഇല്ല ഇല്ല അവിടെ പിന്ന കുറ കല്യാണംക്കെ കഴിഞ്ഞ് കുറച്ചക്ക കഴിഞ്ഞപ്പ എന്റെ നാത്തൂനന് ആ നാത്തൂനന്ന് കൂടെ വന്ന്പ്പംമ്മീ നാത്തൂനും പറഞ്ഞ് ആടി നെ വങ്ങ അങ്ങനെ അമ്മോൻ് അമ്മമാന കുടുഞ്ഞെടുത്ത് അത് നാത്തൂ ന് ഇപ്പൊ ഏതായാല ഇവിടെ സ്ഥിരമായിട്ട്ന്നല്ല അപ്പൊ രണ്ടാക്കും നോക്കല്ലച്ചരി് പിന്നെണ്ടവരുണ്ട വി ക്ക്ന് എല്ലാരും പറഞ്ഞു വിറ്റാല് ഉമ്മാക്ക എടക്കൻ പോണം എന്നുണ്ടെങ്കില് പറ്റൂല പോക ചെയ്യോ എന്നാല എവിടെ ആടുണ്ടായിന് ചെയ്യണു ആട ആടെ രാത്തടെന്ത് ചെയ്യോ കുറയെ പറയും നിങ്ങൾആ ടിനെ ഇന്നെ കണ്ടക്കാണ്ടാണ് നിങ്ങൾ യാടിനടാക്കി പോുന്നത് തട്ട കൊറ ഏതാ അവ നോക്കയും ചെയ്യും പറയാ പറയും ചെയ്യും ഇത് ആരെങ്കിലും ആ ആരേും പ്രസവി ച്ചാലും ഇമ്മാനെ വിളിക്കും ആർക്കും എവിടക്കേും പോകുകണ്ടെങ്കിൽ ഇമ്മാനെ വിളിക്കും ഇ മ്മ പോവും ചെയ്യോ ഈ എങ്ങട്ടെ ആഹ
ഇ ട്ടുകാണ്ട് പോവും ആ പാടാണ് ഹോസ്പിറ്റൽ കേസെ നൊക്കെ ക്കെ പോയാ പിന്നീ ആടി നൊക്കെ വിക്കാല നോക്കണ്ടേ
ആഹ അതന്നെ അപ്പ നമ്മൾ നോക്കണ്ടേ ആഹ അങ്ങനെ അപ്പൊ പിന്നെ ഇവള് ഇവള് നോക്കോ ഇവള് പറയാ ഒരു മക്ക് നിന്നാ പിന്നെ വേറെ നിമക്ക് നേരും അതുംണ്ടാവില്ല ഇതന്നെ പുല്ലും വെള്ളം കാ വെള്ളം പോരാത്രി വേുന്ന വളത്ത് പെരേ ക പോയി്ട്ട് റ്റ വെള്ളം കൊണ്ടാക്കൻമാര് പോകണ ഇപ്പ ഞങ്ങള് ചെറു പ്രാ യക്കാർ പോവുകാരെയണ്ട് പിള്ളേർരിക്കാൻ പോവന്നെയാണ്ട് ഒരു വൈക്കിന് അങ്ങക്കും പോകാൻ പറ്റൂല്ല എമ്മ അവിടെ പോയിന്ന് കല്യാണ മഴ്പ ല്ലാ ണ്ടായിഇമ്മ നേരത്തെ കത്തനെ പോകും ഇവിടെനമ്മക്ക് പോണം എന്നുണ്ടെങ്കിൽ ഈ കാടിനയച്ചിട്ട് പിന്നെ വെള്ളം കാട്ടിയിട്ട് പാ ല് കറന്നിട്ട് കൂട്ടിലോക്കാക്കിട്ട് ക്കെ വേണം അപ്പൊ ഞങ്ങൾ രണ്ടാളും നേ അവഞാനും ഒറ്റക്ക് മല്ല പെരെ ലത്തെ പണി എടുക്കുമ്പോ അവളത് നോക്കും പോകും അങ്ങനെ ഒരു പരിപാടിക്കും ഞങ്ങൾക്ക് നേരത്തിന് എത്താൻ പറ്റൂല
ഓ അപ്പൊ നമുക്ക്ഈടിനെ കുത്തിക്കോണോ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ അടിനെ എല്ലേും കുത്ത്
ആ അതന്നെ ആഹ് അതന്നെ അപ്പൊ ഇവള ഇണ്ടായത് കൊൊണ്ട് ഉമാക്ക് പിന്നെ എവിടേക്കേലുംഓക്കെപോവ്വാ ഹ ഹാ ഈ വിള് വേറെ വീട്ട കണ്ട് പോയാന്താ എന്താ? അലോ കേട്ടി ആ ഞാ വക്ക് കേൾക്കാതാ എന്താ പറഞ്ഞേ
ഏ പോക്കേരാവണ്ടേ പിന്നെ ല്ലാത്ത പാടാണ് നേരെ മറിച്ച് ഒതുങ്ങി ഇരിക്കണമാരാകുമ്പോ കുഴപ്പില്ലന്ന്റിയ
ആഹ അതന്നെ. ഇതെല്ലോട്ടും പോണ ആളു ആഹ അപ്പൊ ബുദ്ധിമുട്ടുവു ആ അതൊക്കെ പോവാ ആ ആ ആ് അത് അങ്ങനത്തന ഒന്നും കൊഴപ്പന്നില്ല ആക പോ ഇപ്പൊ ഇവിടെ കൂടിരുന്നാലാല ഇപ്പ മറ്റൊൾക്കക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ എവിടക്കും പോകണംെന്നണ്ടെങ്കിൽ ആരും എനിക്ക അറിയില്ല നോക്ക പിന്ന അത ാ പറഞ്ഞിട്ട പരിപാടിിക്കിന്നെ ആൾക്കാക്കിട്ട എനക്ക് അറിയാനാണ് നോക്ക അതേന്നാ പറയില മനഷ്യന എല്ലാെ തന്നെ പരും കതുണ്ട് ആഹ് അപ്പ പിന്നെ ഇപ്പോൊക്കെ ആക്കിയിട്ട് പച്ചൊക്കെ കെട്ടീ എണ്ടെലും നായര എണ്ടെങ്കലും ഒക്കെ നോക്കി അപ്പൊ മ്മള വലയിലൊക്കെ ഇിട്ട് നമ്മക്ക് അങ്ങനെ നോക്കിേക്കാം അതും കുഴപ്പമില്ല. ഞങ്ങൾ ഇ ഞങ്ങള് രണ്ടാളും കൂടി തന്നെ അവള് തുടക്ക അവള് തുടക്കും ഞാന അടുക്കള നോക്കുവ ആഹ പിന്നെ ചിലപ്പോൾള് തുടെ നേരത്തെ കഴിഞ്ഞാൽ എന്ത ചെയ്യും അടുക്കളയി ഞാൻ എന്തേിലും പണിലാണെങ്കിൽ അപ്പൊ എന്തെലുംൊക്കെ ഒന്ന് ഉറപ്പച്ച് കൂട്ടി തരും ചെപ്പോ എന്തേും പുറുന്നൊക്കെ എന്തെൊെ ക്കെണ്ടാക്കാനുള്ളൊക്ക തുറന്ന്ണ്ടാക്കാനൊക്ക നോക്ക പൈക്ക എന്ത്ാണ കഴിഞ്ഞാഞെയക്കാണ്ട് ഞാനും തീരുോ ആ അങ്ങനൊക്കെ ഒരാള കടച്ച്ു തരുമ്പോ തി വാടക്കളത്തെ തിണ്ടന്തൊക്കെ വെള്ളമ്പോതരിക്കല ഞാനാപ്പ ഞാൻ ഈ മുൂർച്ചിയ കാര്യ വെച്ച തരുമ്പോേന്നെ ചെലപ്പം എന്ത ചെയ്യ ഉപ്പരിക് അറിഞ്ഞു തരും പിന്നെ ആ തിരുമ്പിയ ് ആ മെഷൻ കല് മച്ചപ്പടുത്ത് മെഷീൻ നന്നാക്കിയിട്ടുള്ള ക തിരുമ്പുബ ഇടക്ക് ഇമ്മതിരുമ്പോ ചിലപ്പോ അവള്രുമ്പോ പിന്ന അവർക്ക്ോക്ക് വയ്യാതാകുമ്പോ ചെപ്പോ അവള് മോള കുട്ടികതും ആും എല്ല ഇതടി അപ്പൊ ഇറേത് ഞാൻ എന്ത് ചെയ്യോ ഞൻ ഒറ്റക് തീക്കുമ്പോ പിന്റെ മാപ്പണ്ടതും കുട്ടികും അല്ല മറത്തോണ്ട തീു അപ്പൊക്കമായിമാ എടു വട്ടക്ക പറ മോശല്ല ആഏ അ പിന്നെ ഞാന് തരൂ ഏ അങ്ങനെ അത് അതിനെക്കൊണ്ടൊെ അതിനെക്കൊണ്ട് കഴ മേന്റെ ആടനെ നോക്കല്ലോ അതും കഴിയാണ്ട് അത് ചെയ്തു തരുും പിന്നെ മറ്റോള് കൊഴപ്പൊന്നില്ല ആ മറ്റോട് കൊഴപ്പില്ല. പട്ടി ത പൂട്ടി ഇട്ടൽ ഞാൻ ഉണ്ടെങ്കി പിന്നെ എന്ത ചെയ്യും ചെിലപ്പാ അവള് പോയിട്ട് തിരുമ്പും തിരുമ്പാലും തൊടകല്ലുമ്മ അവളക്കും ആ അപ്പോള് തീമ്പലും തുൊക്കലും ക്യും അപ്പ പിന്നെ ആക്കളീ ഫുള്ള തീർക്കോ രുമ്പാന നിന്നക്കണെന്നുണ്ടെങ്കിൽ ആ പടക്കല പിന്നെ കൂട്ടാണ്ടാക്കിയലും ചോറ റ്റ മീമക്കലോ ആക്കാണ്ട് കഴച്ച് ആഹ പിന്നെ ന. ആ് ഒറ്റക്ക ആവുമ്പോൾ പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കുറച്ച മതിയല്ല ഇത് ഞങ്ങള്ൾ തോന്നാ ആളില്ലപ്പൊ ഈ രാവിലക്കകത്ത് ഈ കടി ചുട്ട്ിക്കാനും ഞങ്ങൾക്ക് നേരെ വേ രാവിലെ ഒരു ആറ് അ ഇപ്പ ആറരക്ക് അടുക്കളയിക്ക് ഇങ്ണ്ട് റങ്ങിയാല് എഴ് മണിക്ക് അ ക്ക്വുമ്പോ ചായക്ക് അ തന്നെ നക്കും ഗ്യാസും വെക്കൂല ചായ കുടുക്ക എന്ത ചെയ്യും അടപ്പാ തന്നെ വെക്കല് അപ്പൊ വെള്ളാം തിളച്ച് വരുമ്പോ തിന്ഒന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കും നല്ലംതിളക്കണ്ടേ പൊടി വെക്കാന് അപ്പ അടുത്ത തന്നെ ഇരിക്കും ചിലപ്പോ എന്തേയും വള്ളം തിളച്ച് വരുമ്പോ തന്നെ അരി അരക്കാനുള്ളൊക്കെ അരച്ച വെച്ചക്കും. അപ്പൊ എന്ത്യും കൂട്ടാണ്ടാക്കള്ളത് കുക്കറിലാണ്ട ഇടും.
അതന്നെ.
സ്കൂൾ ഇല്ലാത്ത സമയത്ത് സ്കൂൾ ഉണ്ടാവുമ്പോ പിന്നെ വെള്ളം വെച്ച് ക ചോറ് തളപ്പിക്കാനോ കൂട്ടാണ്ടാക്ക ആാക്കാനും ഒക്കെ നക്കും അപ്പൊഞാന് ദോശ ചുടുമ്പോത്തനെ കട ഉണ്ടാക്കുമ്പോത്തേ അവള് സ്കൂളുള്ള കൂട്ടാണ്ടാക്കൻ നോക്കും.
ഉം ചോറ് കൊണ്ട ലേരാവൂലേ?
ആഹ് കൊണ്ടരലന്ന ആഹ് കൊണ്ടാവലന്നെ ആഹ്. അങ്ങനെ കാണ്ട് കഴും പിന്നെ രണ്ട് എല്ലം കൂടി ആണ്ടാവും ദോശ ചുട്ടാ ചിലപ്പോ പത്തണൊക്കെ ആകവും ഞങ്ങ പത്തണ പത്തേ ക അ ഇന്നിട്ടാണ്പിന്നെ ചോറ് അടുപ്പത്ത് വെക്കുള്ളൂ. അപ്പൊ വേവള്ളായിരിയാണെന്നുണ്ടെങ്കില്
ഇത്ര നേരം ദോശ ചൂടണോ പത്തേ കാല്
ഞങ്ങള് ഈ ആറ് അറ എഴ് മണിക്ക് ഏഴര ദോഷ ചുടാൻ നിന്നാല് ചിലപ്പോ ഈ കത്തൂല്യ ചെലപ്പോ കത്തും ചെൽ പ്പ കത്തൂല. അപ്പൊ ഇങ്ങനെ ഈ ഇത് ഇങ്ങനെ കൊറേ കത്തി ക്കും കൊറേ ശരിയാവൂല്ല അങ്ങനെ ആയിട്ട് ടൈം എടുക്കും ഗ്യാസ്മല് ആവുമ്പോ വേം കഴിയും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ െകയ്യും ഗ്യാസമ ചുടൂല. ഉം ഇപ്പത്തെ ബുദ്ധിമുട്ടില് ഗ്യാസുമ ഇങ്ങനെ തീർത്തിട്ടുണ്ട്ങ്കില് ആരാണ് വാങ്ങി തരാന് ഉം ആരാണ് ഇതെല്ലാം കൂടി ഈ പ്പാന്റെ തടിക്ക് വക്കാൻ പറ്റുവാ അപ്പൊ പിന്നെ ഞങ്ങ അതൊക്കെ അടുപ്പത്തി മ അടുപ്പത്തിന വെക്കും ആ പറഞ്ഞിട്ട് കാര്യില്ല ആ.
ഏ പാവാണ്
ആഹ് അതന്നെ അൽഹംദുലില്ലാഹ് അതന്നെ എന്നിട്ടനെ ഞങ്ങള് കറി വെക്കാൻ എന്തെ യ്യു ചോറ് മറ്റ റേഷൻ അരി ആണ്ന്നുണ്ടെങ്കില് അടുപ്പത്തന്നെ വെക്കും കുറുവ യാണങ്കില് ആ ചോറ് എന്തരുമ്പോത്തിന് ഇവിടെ കറി ചോറ് തിന്ന് ണ ടൈ മയും അപ്പൊ പിന്നെ എന്ത യും വേഗം ഗ്യാസ് മ്മെ കറിക്കെ വെക്കും മറ്റല്ലാം കൂടി അടുപ്പത്ത് വെക്കും ഉം.
ഞങ്ങളും അങ്ങനെ തന്നെ കാട്ടല് ഗ്യാസ്
ആഹ് ഇത് വരേക്കും റേഷൻ അരി ആയിന് ഇപ്പ വിളിക്കാട്ടെ അൻക്ക്
ഓക്കെ